ഹലോ
ഹലോ
കേക്കത്തില്ലേന്നേ
ആഹ് കേൾക്ക്ന്ന്ണ്ട് ഉം എന്തൊക്കെയിണ്ട് ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ചില്ലടീ അടുപ്പത്ത് വെച്ചേക്ക്ന്ന് തളച്ചോണ്ട്
അതെ ഉം മക്കളൊക്കെ കളിക്കാ മക്കളൊക്കെ ചായ കുടിക്കാതിരിക്കാ ന്നതെ കളിക്കാൻ പോയോ
അനങ്ങീട്ടില്ല ചായ അടുപ്പത്തിരിക്കുവാന്നൊള്ളത് ചായ വെച്ചൂന്ന് കണ്ട പിന്നെ ഇത് തണ് അത് തണുക്കാനൊരു സമാധാനം നമുക്ക് തരത്തില്ല
ആഹ് ആ ചൂട് തന്നെ കുടിക്കോ
ആഹ് ചൂടെ ചോദിച്ചോണ്ടേരിക്കും അപ്പൊ ഇത് ഇട്ക്കലും പിടിക്കലും നമുക്ക് ഭയങ്കര ഒരു പാടാ
ആഹ് അത് ശരി
അതൊണ്ട് വെച്ചൊര് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ വിളിക്കത്തോളു ചായ തരാം വായോ ഹ്ഹ്
ആഹ് ശെരി മ്മ് വിളിച്ച് കഴിഞ്ഞാ പിന്നെ നമുക്ക് ത ഇതരില്ലല്ലേ
ഇല്ലല്ല ഇല്ലാ അത് എന്നതാ എട്ത്തു മറ്ച്ചു പിന്നെ ചൂടാ അവര്ടേത് പിടിച്ചു അവര്ടേത് ക കൈയ്യേലായി കാലേലായീ
ചായക്കെന്താ കടി എന്താ ഒപ്പം കഴിക്കാൻ ചായക്ക്
ഇന്ന് ഇപ്പൊ ചായക്ക് ഇപ്പൊന്നും കൊട്ക്കുന്നില്ല ഇപ്പ ചായ മാത്രം കൊട്ത്താ അവിടെങ്ങ് ഇര്ത്താ എന്തന്ന് വെച്ചാ മുമ്പേ ഒക്ക അതുതൊക്കെ കച്ചറവിച്ചറോക്കെ കഴിച്ചു
ആഹ് ഇന്ന് സ്കൂള് ഇല്ലാത്തൊണ്ട് എടേലേന്തെലും കഴി
ആഹ് ഇഷ്ട്ടം പോലെ എടേല് ഇഷ്ട്ടം പോലെ കഴിച്ചു
ആഹ് സ്കൂള് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ സ് ആന്നെ ഈ നേരം വന്നാല് ബേക്കറിന്തേലും വാണ്ടതുള്ളു ആഹ്
വ്ടെ
ഇവടെ മൂത്താള് എ എന്റെ വീട്ട് പോയി ചെറിയാള് ഇതാ അംഗൻവാടി വി ട്ട് വന്ന്ട്ട് കെടന്നൊറങ്ങുവ അവള്നി കൊറച്ച് കഴിയും നീക്കാന് നീക്കാന്
ആഹ് കൊഴപ്പല്ല്യോ
ഏഹ്
കെടന്നൊറങ്ങിക്കോളുവൊ രാത്രി
ആഹ് അവള് എപ്പോ ഒറങ്ങിയാലും വോ രാ എത്രയ്ക്ക് ഒറങ്ങാനും ഒറങ്ങിയാലും ഉറങ്ങീട്ടില്ലേങ്കിലൊക്കെ ഒറങ്ങാന് പതിനൊന്ന് മണി പതിനൊന്നരാകും ഒറങ്ങാന്
ആഹ്
അത് വരെയും അങ്ങനെ കളിച്ചു കൊണ്ടേയിരിക്കും ഇന്നിപ്പോ വിളിച്ചിട്ട് നീക്കണില്ല ഉ അവളെ കാ കൂളില്ലാത്തതു കാരണേ അങ്ങനെ കെടന്നൊർ പൊങ്ങ്ന്ന്ണ്ട് ഉം ആ ഇന്നല്ലാതെതും പണിയൊക്കെ തീർന്നു അവൾക്ക്ള്ള ചായ അവ്ടെ കാച്ചി വെച്ചി ണ്ട് അവള് നീക്കുമ്പോ കൊടുക്കാൻ
ഇപ്പൊ മഴെന്നെയല്ലേ പുറത്ത്ക്ക് എർങ്ങാൻ പറ്റില്ലല്ലോ മഴെന്നേണ് അതുപോലെ ഞങ്ങളെ വീടിന്റെ നാല് പ്പുറം വെള്ളോണ് ഉം അപ്പൊ പൊർ പ്പംകറാങ്ങാ ഭയങ്കര മടിയാ മ് ഞങ്ങളെ ഓ വെള്ളാണ് വീട്ന്റെനാലു പൊറം വെള്ളം ഇങ്ങനെ മൊകൾന്നൊെക്കെ ഉള്ള വെള്ളങ്ങനെ ചാല്കൂ ചാലായിട്ട് വന്നിട്ടേ വെള്ളം ഒല്ച്ച് വന്നിട്ടേ
നാല് പൊറം വെള്ള അപ്പൊതന്നെ വെള്ളള്ള കാലം പൊർ ആഹ പണിയൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോ പണിയൊന്നുല്ല ഒക്കെ രാവിലെ കഴിയും പണികളൊക്കെ
ചോറ്നന്താ കറി
നിങ്ങളവിടക്കെന്താ പറയാ മീന്
ചോറിന് പിന്നെ അറിയൊക്കെയാണ്
അതന്നെ ചോറിന് കറിവെക്കും, ആ ഒരു നമ്മൾ മീനില് കുഞ്ഞ്മീൻ ഇണ്ടല്ലോ വത്തല്മീന് പറയും ഇവടെ ഞങ്ങളാവ്ടെ
കൊഴുവാ കൊഴുവ കൊഴുവ കൊഴുവ
ആ ഹ് ആഹ് കൊഴുവാ ആ ഞങ്ങളവ്ടെ വത്തല്ന്നോ നത്തലിന്നൊക്കെ പറയും ആ മീൻ ഞങ്ങളിവിടെ വത്തല്ന്നാ പറയാ
ആഹ് കൊഴുവാന്ന് ഞങ്ങള് പറയും
ആ ഇന്നതാണ് കറി, അത് കറിയും അത് ആഹ് നത്തോലി നത്തോലിന്നൊക്കെ പറയു അയ്ന്
ആ കൊഴുവ, നത്തോലി ആഹ് പിന്നെ അതിന് വേറെന്തോ ഒരു പേര് കഴിഞ്ഞ ദിവസം ഒര് ഇത്ത അതിനോട് പറഞ്ഞു തന്നാത്
ആഹ് ശെരി ആ ആഹ അതെ നമ്മളഞമ്മള് ഇങ്ങനെ വിളിക്കുമ്പോ പലരും പല പേരിലാണ് ഓരോ മീനുകളും അറിയിപ്പടുക
അതെ എനിക്ക് ചിരി വന്നത് പല പല പല ഇതായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോ ഉള്ളത കൊൺ ആൾക്കാരോർക്കും വല്ലോ ബോംബിടാനും പോവാന്ന്
അഹ്ആ ഞാനും ഒരു ദിവസം വ വത്തെലാണ് ഞങ്ങൾക്ക് ഇവിടെ നത്തലാണ് പർഞ്ഞിന്നോട് അപ്പൊ ഇൻക്ക് മനസ്സിലായത് ഈ മീൻ തന്നെയ്‌ ആവൂന്ന്
അതെതെ അതെ അതെ ഏ ഓരോ സുന്ദരിമീന്, പറവമീൻ ഒത്തിരി ഉണ്ട്
ആ നിങ്ങളവിടക്ക എന്താണ് കൊഴവാ ലേ?
കൊഴു ആ
ആ ആ നിങ്ങക്ക് എന്തായിരുന്നുന്ന് ചോറിന്
ഇന്നെന്റെ കാര്യഒക്കെ വളരെ കഷ്ട പരിതാപകരം
ആ ഇന്നൊന്നുല്ല്യേ
ഇന്ന് വല്ല്യതായിട്ടൊന്നും
അലെന്നെ മക്കൾള്ള ദിവസങ്ങളിൽ പ്രത്യേകിട്ടൊന്നും വെക്കാ കിട്ടണ്ടാവില്ലല്ലേ
ഇന്ന് അവർക്ക് അതാണേ കൊഴപേ ഇവർക്ക് ഇവരെ ഇണ്ടാക്കാൻ എടുക്കൻ ഇവർ ക്ക് കൊടുക്കലാണ് നമ്മുടെ ഏറ്റവും ടാസ്ക്
ടസ്ക് ആ അല്ലവിടെ അവര് സ്കൂളില്ലാത്ത അവർ വീട്ടിലുള്ളസങ്ങളിൽ ചെലപ്പോൾ കറികൾക്കെ ഒന്നും ഉണ്ടാവില്ല വെറും മുരിങ്ങടയില തിലക്കെണ്ടാവൊള്ളൂ.
ആ അതുപോലൊന്ന് വിചാരിച്ചു എന്താ മക്കള് ചായ ചോയ്ക്കാണോ?
കണ്ടു
ഹ് ചായ, ഹ് ചായ ചോയിക്കാ.
ചായ ചോയിച്ചു ഒന്ന് കണ്ടുപച്ചു.
ആ ശരി ങ്ങപ്പോ ചായക്ക പോകാനവർക്ക് ഒപ്പം കഴിക്കാനിന്നത് വേണനൊന്നും നിർബന്ധല്ലേ.
ഇപ്പഞ ഇപ്പൊ ഞാനങ്ങനെ കയ്യിലോട്ട് റസ്ക്കങ്ങ് കൊടുത്തു ഒരോ ഗ്ലാസ്സിലോട്ട്.
ആ ശരി.
അവിടെ ഇരിന്നിട്ട് അങ്ങോട്ടോ മുക്കി കഴിച്ചോളാപറയും.
ആ ങ്ങളെ അവ്ട്ക്ക് ഇന്നും മഴണ്ടോ ഇന്നും മഴന്നെ.
യ്യോ ഇന്ന് ഇന്നലെ ഒക്കെയായി മൂന്നൂസായിട്ട് നല്ല മഴയാടാ നമുക്ക് ഒരു രഷയില്ല തുണി ഓണങ്ങൂല്ലാ.
തോണി ഒണങ്ങ്ണില്ല മെയിൻ പ്രശ്നം അതാണ് ഞങ്ങക്ക് ന്ന്. രണ്ടു ദിവസം അടുപ്പിച്ച് മഴയായിട്ട് ഞങ്ങള വീടിന്റെ മ്പില് ഞാൻ പറഞ്ഞില്ലേ വെള്ളൊക്കെ ഒന്ന് വറ്റിയദേർന്നു. ഇന്നലെല് ഇന്നലിം മിഞ്ഞാന്നും ആയിട്ട് മഴ പെയ്തിട്ട് പ്പൊ ആകെ വെള്ളാ. വെള്ളോം ചപ്പും ഒക്കെ വരുന്നുണ്ട് തിന്റെടെ കൂടെ.
മഴ പെയ്താ പിന്നെ നമുക്ക് ഒമ്പാമത്തെ കാര്യം പകുതി ആരോഗ്യം.
ആ പകുതി ആരോഗ്യെള്ളു. ഇന്നും ഇന്നും മഴ മഴന്നും ഡ്രെസ്സൊന്നും ഒണങ്ങീലാ. രണ്ട് ദിവസം ഓണങ്ങി ആ രണ്ടു ദിവസം പിന്നെ ഇന്ന് മഴ ഹ് ഇന്നലിം ഇന്നലെക്കെ മഴയായത് കാരണം. പിന്നെന്ന് ഹ് റൂമും ഹാളൊക്കെ നെറഞ്ഞു ഡ്രെസ്സൊണ്ട്.
ഇവിടെ എനിക്ക് മിനിയാന്ന് അവധിയായിരുന്നു പിള്ളാർക്ക്.
ആ.
ഇന്നലെ ണ്ട് ഇന്നലേം ഒണങ്ങീട്ട് ഇന്നലെ അലക്കി വിരിച്ചില്ല അപ്പൊ ഇന്ന് കൊറച്ച് അലക്കാനിട്ടു. ഇട്ടിട്ടന്നത് സെറ്റായിട്ടില്ലാ.
മെഷേന്ണ്ടോ വീട്ടിലപ്പോ.
ആ ആ ഉണ്ടുണ്ട്ണ്ടുണ്ട്.
ആ മ് മിഷേനിലിട്ട് ഉണക്കിയാല് ഞന് ഞങ്ങള് വിടെ അങ്ങനെ ചെയ്യാ മിഷേനിലിട്ട് ഒണക്കും മഴെണെങ്കിഅത് റൂമില്. ഫേനോട്ണണ്ടാവോലോ അയിന്റെ ചോട്ടിലിടും പിറ്റേ ദിവസം അതെന്നെ ഇടും.
അതന്നെ ഞാൻ ചോദിക്കാൻ കൊടന്നത് ഈ ഫാനി മഴയത്തിടുന്നെ.
ആ അത്. നമ്മടെ മേൽ കടന്ന് ഒണങ്ങും ബാക്കി ഒണങ്ങാനുള്ളത് ഹ് ഹ്. അല്ലാതെത് ഹ് പിന്നെതു തിരു പിന്നെ അലക്കിയതും ഒണക്കാ സ്ഥലം വേണ്ടേ.
മ് മ്
പിന്നെ ഒണക്കിയത് ഒണക്കാ സ്ഥലവില്ലാ. ഹ് ആ അപ്പൊ അങ്ങനൊക്കെ ചെയ്യും. മക്കൾക്ക് മാത്രേള്ളൂ മക്കൾക്ക് ഈ നനഞ്ഞത് ഇട്ടെടുക്കുന്നതണ്ട് എന്തെലും ബുദ്ധിമുട്ട് വരണ്ടാച്ച്ട്ട്. റ്റവർക്ക് മാത്രം ഒണങ്ങിയത് കൊടുക്കും ഞാനും ഉമ്മൊക്കെ അങ്ങനെ കാട്ടാ.
ഞാനും തേക്കും കട്ടോ പിള്ളാരതൊക്കെ.
ആ ഇവിടെ പിന്നെ ഞങ്ങക്ക് അങ്ങനെ തേക്ണ പരിപാടില്ല അവരുടെ യൂണിഫോം എന്തെങ്കിലും. പുതിയത് എവിടക്കേലൊക്കെ പോകുമ്പോ അവരുടെ ശർട്ട് എന്തേലൊക്കെ ഉണ്ടെങ്കിലേ തേക്കുള്ളൂ. അതല്ലാതെ ഇങ്ങനെ തേക്ക്ണ പരിപാട്യന്നുല്ല.
അല്ല തേക്ക്ണ പരിപാടി അ അങ്ങനെള്ളതല്ല ഉ ഉണങ്ങാന്ന് പീർച്ചിട്ട്
ആഹ് ആ കെ ആഹ ശരി ആ അങ്ങനെ-
ആഹ് അല്ലാതെ എന്റെ ഒന്നും തുണി ചുരിദാർ ഇന്ന് വരെ ഒരു ഡ്രസ്സ ഒന്നും തേപ്പോട്ടി കണ്ടില്ല. അത കാര്യം ഒള്ളത് പോലെന്നെ.
തേക്കാൻ നിക്കാനും മടിയാണേ.
അതെ
തേ തേക്കൻ നിന്ന ഒരുപാടുണ്ടാവും അപ്പൊ ആ ഭാഗത്തൊക്ക തിരിയില്ല. നേരെ മറിച്ച് എവിടക്കലും പോവാനണ്ടാവുമ്പോ ഒന്നോരണ്ടോ തുണിയ തേക്കാൻണ്ടാവുള്ളു അത് പെട്ടെന്ന് തേകൊക്കെ ചെയ്യും. ഉ ഇത് തേക്കാനായിട്ട്അതിന് നേരം.
ഞാനാണെങ്കി പിന്നെ എന്റെ തുണിയൊന്നും തേക്കാറില്ല മാക്സിമം തേക്കാതെ തന്നെ ങ്ങെ പോകാവുന്ന ഡ്രസ്സുകൾ ഒന്നാമത്തെ ഞാൻ എടുക്കാറുള്ള.
ആഹ് എന്നെ പോലെയക്കാല്ലത്തേപ്പന്നോട മടിയാവൂല്ലേ?
അതെ അതെ അതെ തേപ്പിനോട് മാത്രമല്ല ഒന്നാമ്മത് നമക്ക് വീട്ട് ജോലി കഴിഞ്ഞിട്ട് നേരല്യ അയ്ന്റെ കൂടെ
ആഹ് നേര് ന ഞാനും അല്ല ഇതിന് മുബ് ഇന്റെ വീട്ട്ലാണെ വീട്ട്ന്ന് എപ്പോഴും ദേശ്യാര്ന്നു സാധാരണ ഇതൊന്നും പുതിയതല്ല എല്ലാം തേച്ച് ഇവടെ വന്നേന് ശേഷം ഇൻക്ക് തേക്ക് ഇവിടെ തേക്കല് ണ്ടായിര്ന്നില്ല. ഞാൻ വന്നതിന് ശേഷാണ് ഇവിരും ഇവിടെ തേപ്പൊക്കെ തുടങ്ങിയത് ഇപ്പൊ കരകാര ഇവിടെ വന്നേന് ഇവര് തേക്ക് തേക്കാത്തത് കാരണം ഞാനിപ്പൊന്നും തേക്കലില്ല. എടുക്കലും പോകുമ്പോ വല്ല തുണി എന്തേലും ചുക്കി ചുളിഞ്ഞതൊക്കെ കാണുമ്പോ തേക്കാന്നല്ലാതെ അല്ലാതൊന്നും തേക്കലില്ല. ഇപ്പം ചൂടത്ത്ന്ന് കൊട്ന്നന്നെ തുണി എട്ത്തെക്കും അതുപോലെ മടക്കി എട്ത്ത് വെക്കും.
മ്
അങ്ങനെ ചെയ്യാറ് ഉം നിങ്ങളെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലേ ഇന്ന്? ഹലോ ഹലോ ആഹ് പണിയൊന്ന ഒന്ന് കഴിഞ്ഞിട്ടില്ലേരിക്ക
ഇവിടാന്റെ എന്തായിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ?
ആഹ കേക്കുന്നുണ്ട്.
ഒരുപാട് സൗണ്ട് കേൾക്കുന്നുണ്ടോ?
ഇല്ല ഒരു വെള്ളത്തിന്റെ എന്തോ സൗണ്ട് കേൾക്കണണ്ടല്ലോ നമ്മള് പാത്രം കഴുക സൗണ്ട് പോലെ?
മഴ പെയ്യുന്നു.
ആഹ് ശരി ഞാങ്ങള് പർഞ്ഞ് ചാ മക്കൾക്ക് ചായ ഇണ്ടാക്കി കൊടുത്തതല്ലേ അപ്പൊ ഇനീ അല്ല ചായക്കപ്പ് എന്തെങ്കിലും കഴുകയാണന്ന് വിചാരിച്ചു
മഴ അത് കൂടി കഴിച്ചി ട്ടില്ല.
ആഹ്.
അത് ഒ കൊടുത്തിട്ടില്ലതണുപ്പിച്ച് വച്ചു വന്ന് ചോദിച്ചങ്കിഇച്ചരആറട്ടന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. പിന്നെഈ സൈഡിലോട്ട് വന്നപ്പ ത്തേന് ഇവിടെ നല്ല തുണി കെടപ്പുണ്ടായിരുന്നു കേക്കാ കൊണ്ട് വന്നതാണേ.
ആഹ് അത് ശരി നിങ്ങള്റോഡ് സൈഡ് ആണോ വീട്?
ആഹ അതെ അതെതെ അതുകൊണ്ട് നമുക്ക് ഭയങ്കര സൗണ്ട് കേക്കും. എപ്പോഴും പൂർണ്ണമായിട്ട ഒരു റെസിപ്പികൾ കിട്ടുല.
ആഹ് അതാ ഉം പിന്നെന്തൊക്കെ? എന്നിട്ടിപ്പ മക്കളെ ണ്ട് പോയി അവരെ ചായ കു കുടിക്കാൻ വന്നിട്ടില്ലേ? ചായ കണ്ട്
എന്നിട്ട് എന്റെ ഷോപ്പിലിരിപ്പുപ്പുണ്ട്.
ആ മഴ മഴേതെറങ്ങി കളിക്കോ മഴേത്തറങ്ങി കളിക്കോയ്ക്ക ഓക്കെ ന്നാ ശരിട്ടോ